ഹലോ ഞാൻ ഇപ്പോ വിളിക്കാട്ടോ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് വി
അശോ കട്ടെയ്യല്ലേ ഇനി കട്ടെയ്യല്ലേ എന്റെ ഒരു കോള് പോകും ഇപ്പം കട്ടെയ്യാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കട്ടെയ്യാ
ആഹ് ഓക്കെ
എന്റെ കോള് പോകും ഇപ്പൊ കട്ടെയ്താ എന്താ വിശേഷം
നല്ല വിശേഷം ഇങ്ങളെ വിശേഷം എന്തൊക്കെ
നല്ല വിശേഷം ഇങ്ങനെ പോണ് ഞാൻ ഇന്നലെ നിങ്ങള് ട്രൈ ചെയ്തെല്ലോ കിട്ടിയില്ല
ആഹ് ഇന്നലെ ഒരു എന്താ കുട്ടിക്ക് സുഖയില്ലേന് അപ്പൊ അങ്ങനെ
എന്ത് പറ്റി കുഞ്ഞിന്
കുഞ്ഞിന് പനിയാണെയ്യ്ന്
അല്ല എല്ലാട്ത്തും ഉണ്ട് പനി പകർച്ച പനിയ ഞങ്ങളിവിടേക്ക മൊത്തം എല്ലാരിക്കും പനിയാ മാറിയാ എന്നിട്ട് കൊറഞ്ഞാ
ആഹ് ഇപ്പൊ കൊഴപ്പില്ല രണ്ട് കുട്ടിയാക്കും പനിയാണേ
അശ്ശോ രണ്ട്പേർക്കും പനിയായ ന്നാ ആസുപത്രിക്ക് കൊണ്ടോയില്ലേ
ആഹ് ഇന്ന് കൊണ്ടോയി
ആഹ് വെച്ചോണ്ടിരിക്കല്ലേട്ടോ വേകം ആസുപത്രിക്ക് കൊണ്ടോട്ട
ഉം ഇപ്പ എല്ലാർ ഉം ഇപ്പ എല്ലാർക്കും പനിയല്ലേ
ആഹ് എല്ലാർക്കും പനീണ്ട് എന്തോരം കുട്ടിയാളാണ്
ഉം എന്തൊക്കെയാ സുഖല്ലേ
ആഹ് സുഖാണ്
ആഹ്
പിന്നെ വേറെന്ത വിശേഷം ചോറീറ്റക്കെ കഴിഞ്ഞാ ചോറീറ്റക്കെ കഴിഞ്ഞാ
ഉം ചായൊക്കെ കുടിച്ചു ഇങ്ങളോ
ഞങ്ങാ ചായുടി കഴിഞ്ഞ് ചോറീറ്റ കഴിഞ്ഞ് ഇനി വൈകുന്നേരം പിന്നെ എന്താണ് നിങ്ങളെ നാട്ടില് വിശേഷമൊക്കെ എന്താണ് നാടക്കെ എങ്ങനെയാണ് നല്ല കൃഷിയൊക്കെ ഉള്ള നാടാണാ
കൃഷിയൊക്കെ കൊറ കുഴപ്പല്ല അങ്ങനെ ഇവിടെ മഴെ ക്കെണ് അവിടെ
മഴയൊന്നുല്ല ഇവിടെ ഭയങ്കര മഴക്കാറുണ്ട് മഴ നേരം വെളു ത്തിട്ട് ഇന്ന് മഴ പെയ്തിട്ടില്ല നിങ്ങൾക്ക് മഴയുണ്ടാ
ഇപ്പല്ല കുറച്ച് നാർത്തൊക്കെ ആയിട്ട് ഉണ്ടേയ്നു
നല്ല മഴയുണ്ടാർന്നാ
ഏഹ്
നല്ല മഴയുണ്ടായിർന്നാ
ആഹ് ഇപ്പൊ മയൊന്നുല്ല
അതെയല്ലേ ഇവിടെ ഇങ്ങനെ ഇരുട്ട് കുത്തി മുക്ക കാറ് വെച്ചു നിക്കണ്ട് മഴൊന്നും പെയ്തിട്ടില്ല ആഹ് പിന്നെന്താണ് ഞായറാഴ്ചായിട്ട് എന്താ പരിപാടി
ഏഹ് ഞായറാഴ്ച്ചായിട്ട് ഒന്നും പരിപാടിയൊന്നുല്ല വീട്ട് കുത്തർക്കണ്
പൊർത്തൊന്നും പോവുല്ലേ പാർക്കില് പാർക്കൊക്കെ ഉണ്ടാ
പാർക്കൊന്നുല്ല നല്ല വൽ വീടിന്റെ അടുത്ത് മലൊക്കെ ഉണ്ട് നല്ല വ്യൂ
ആഹ് ആഹ് വ്യൂ ഉള്ള സ്ഥലോണ ആഹ്
അവിട്ക്കൊക്കെ ഇടക്കിടക്ക് പോവലുണ്ട് ഇപ്പൊ വ മഴെയ്തൊണ്ട് വൾക്കും
ഓഹ് ആഹ് ആഹ് തെറ്റി വീഴോന്നല്ലേ ആഹ് ആഹ് പിന്നെ വേറെന്താ പിന്നെ അത് കാരണം പോ ല്ല വേറെ അകലൊക്കെ ഒന്നും പോവൂല്ല
ഏഹ്
അതലെ ടൂറ് പോലൊന്നും പോവില്ല
ആഹ് അങ്ങനെയൊക്കെ പോവലുണ്ട് കോയ്
അതെല്ലേ ആഹ് ആ് ബീച്ചിലൊക്കെ പോകൂ കോഴിക്കോട് ബീച്ചിലൊക്കെ പോവാറുണ്ടോ
ആഹ് എടക്കൊക്കെ ഫാമിലി ആയിട്ട്
ആഹ് ഫാമിലിയ ആയിട്ട് ഇങ്ങനെ എല്ലാരും കൂടെ പോകും മിക്ക ആൾക്കാരും മിക്ക ആൾക്കാരും പോ വയനാടൊക്കെ പോകണം അവിടൊന്നും പോയില്ലേ
ആഹ് അവിടെക്കെ ഈ പെരുന്നാക്കൊന്നും പോയില്ല
അതെ ഈ വെക്കേഷന ആയിട്ടൊന്നും പോയില്ലേ
ഏഹ്
വക്കേഷൻ വെക്കേഷൻ ആയിട്ട് എനിക്ക് പോവാൻ പറ്റില്ല ഞാൻ ആക്സിലന്റ് ആയിട്ടി ഇരിക്ക
ഏഹ്എന്താ പറ്റിയേ
വണ്ടിടിച്ചതാ
ഏഹ് നിങ്ങൾ വ
ആ ഞാനല്ല മോനും ഞാനു ങ്ങുടെ പോയപ്പോ ഇടിച്ചതാ
എന്നിട്ട് ഇപ്പ എങ്ങനെയുണ്ട്
ഇപ്പ അപ്പൊ വല്യ കുഴപ്പുല്ല നടക്കും ഇങ്ങനെ അധികം സ്പീഡിലൊന്നും നടക്കാൻ പറ്റില്ല പതിയെ പതിയടക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ പൊർത്ത്കൊന്നും പോവാൻ പല്ല പിന്നെ ഇന്റെ എന്റെ സ്വന്തം നാട്ടില് ബീച്ചൊക്കെ ഉണ്ട് അവ അത്ക്ക്‌ പോം മഴയാര്നം പോവാണ്ട് ഇങ്ങനെ വേണെന്നുണ്ടെങ്കിൽ സ്കൂട്ടിലിരുന്ന് പോകാം മടിയായിട്ട് പോവാണ്ട് ഇങ്ങനെ ഇരിക്കേ
മുറി എന്തെങ്കിലും ഉണ്ടോ
ഓഹ്
നല്ല മുറിയ
മുറിന്ന് വെച്ചാ പൊട്ടല് കാ ല് നാല് സ്ഥലത്ത് ഒടിഞ്ഞു പോയി പിന്നെ കാല് മൊത്തം പൊടിഞ്ഞു പോയി
ഏഹ്
അക്കെ അപ്പൊ ഏഴുമാസം കിടപ്പാർന്നു ഇപ്പക്കെ കുറച്ചടയായിട്ടുള്ളൂ നടന്നൊക്കെ തുടങ്ങിട്ട്
ആഹ്‌ പിന്നെന്താ
അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള അവ ബീച്ചൊക്കെ ഉണ്ട് പക്ഷെ പോകാൻ ഇങ്ങനെരു പ്രശ്നോണ്ട് ഇനിപ്പോ മഴയല്ലേ മഴ പെയ്താൽ പെട്ടെന്ന് കേറിക്കാനൊന്നും പറ്റൂല പോയിട്ടുണ്ടായില്ലേ ആകെ നനയും ക്ക ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാ മഴ പെയ്യുന്നോടൊപ്പം കാ റ്റും വരും അപ്പൊ മാകെ നനയും
ഉം അവിടെ കയറിക്കാൻ സ്ഥലങ്ങളൊന്നുംല്ല
എന്റട്ടിലെ ബീച്ചില് പാർക്ക് പോലെ
ആഹ് അങ്ങനെണ്ട്
ആഹ് പക്ഷെ കേറി നിന്നിട്ട് കാര്യല്ലന്നക്ക് കാറ്റോടപ്പയ് ക്കൊള്ളൂ ബീച്ചിന്റെ ഏരിയേല് മഴ വരണത് അപ്പൊ നമ്മള് ഞങ്ങള് സ്ഥലം ഏഹ് കടലൊക്കെ ഉള്ളൊരു സ്ഥലോ
ആഹ്
ഞവൂ കടലൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഞങ്ങളത് പിന്നെ സ്വന്തം നാടാണത് പിന്നെ മലയം കുന്നൊക്കെള്ള നാട്ടിലാണ് താമസിക്കുന്നത്
ഒഹ് ഓഹ് അങ്ങനെ പോണു ഹലോ
ആഹ് മലയും കുന്നട്ടുള്ള നാട്ടില് താമസിക്കണ നിങ്ങളെപ്പോലെ മലേ ഇന്നെ പൊക്കൊന്താഴ്ചൊക്കുള്ള സ്ഥലോ നിങ്ങക്ക് മലയുണ്ടന്ന് പറഞ്ഞില്ല അത് പോലെ ഞങ്ങൾക്ക് പൊക്കൊന്താഴ്ചക്കുള്ള സ്ഥലാ
ആഹ് മലിം ഉണ്ട്
ആഹ് പാറില്ല ഏഹ് കല്ല് കല്ല്
ആഹ്
നിങ്ങക്ക് പാറ ഞങ്ങക്ക് കല്ല് അങ്ങൻത്തെ സ്ഥലോ
പറമേ നല്ല കാറ്റൊക്കെയാണ് നല്ല വ്യൂവാ
ആഹ് ആഹ് നല്ല സുഖ ഒയ്കോള്ളു പോയിരിക്കുമ്പൊ നല്ല അന്തരീക്ഷം ഞാൻ പോയിട്ടുണ്ട് ഒരു പാറയില്
വേ എങ്ങനെണ്ടേനു
ഓഹ് സൂപ്പറാ എവിടെയാണ് പോയത് നിലമ്പൂരി
ഏഹ് ഞങ്ങളിവിടെ ഒരു പാറ്ണ്ട് അയ്മേ കല്ലു കൊണ്ട് ഉണ്ടാക്കിയ കൊറെ ശില്പങ്ങൾ അങ്ങനത്തെക്കെണ്ട്
ആഹ് ഞങ്ങള് പോയിട്ടൊണ്ട് ഒരു പാറയ തന്നെ പോയത് ഒരു അത് ഇങ്ങനെയല്ല വേറൊര് രീതിയിലാണ് പോയത് തങ്ങൽപ്പാറാന്ന് പറഞ്ഞ പാറക്ക് പോയതാ
ഏഹ് നല്ല കാറ്റൊക്കെല്ലേ
ഉം കാറ്റാ എന്തൊരു സുഖോണ് നേ മോളിലേക്ക് കേറുംതോറും വൈബാണ് നമുക്ക് കാണാനായിട്ട് ഒതിരു ഭംഗിയാണ് ഹോ കൊതിയാകും പോരാൻ തോന്നൂല പക്ഷെ പിന്നൊരു ഒര് മൂന്ന് മണിയക്കെ നാല് മണിയൊക്കെ ആമ്പൊ മഞ്ഞ് മൂടും പിന്നമക്ക് എറങ്ങാനൊക്കെ ഭയങ്കര പാടായിരിക്കൊള്ളൂ മോളി കേറി താഴത്തക്ക് പിന്നെ നമ്മോള് തപ്പിപ്പടിച്ചൊക്കെ എറങ്ങേണ്ടി വരും കണ്ണ് പിടിയാണ്ടേ കേറാനൊക്കെ നല്ല സുഖവാണ് നല്ല വൈബിലമ്മങ്ങട് കേറിപ്പോവും ഞങ്ങള് ചെന്നാന്ന് നല്ല പൊടി മഴയക്കേർന്ന് ആ മഴയൊക്കെ കൊണ്ടങ്ങട് കേറി മോളിലൊക്കെ ചെന്ന് അവിടെന്ന് വെള്ളൊക്കെ എടുത്ത് കുടിച്ച് ഓ എന്തൊരു എന്തൊരു വെള്ളോക്കെ എന്തൊരു ടേസ്റ്റാ അതെടുത്ത് കുടിച്ച് ആഹ് ഞങ്ങള് ഫാമിലിയായിട്ട് പോയതാ അന്ന്ട്ട് വെള്ള ആ എന്നിട്ട് കുടിച്ച് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങിട് ഇറങ്ങിയപ്പൊതിനും കൊറേ നേരം അവിടിരുന്ന് ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ് കൊറേക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങട് എറങ്ങിയപ്പോഴും മഞ്ഞ് മൂടി മഴ പോയി അപ്പ തന്നെ മഞ്ഞ് വന്നു മൂടി പിന്നെറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാർന്നു എന്നാലും നല്ല വൈബാർന്ന് ഇല്ല നല്ല രസോർന്ന് ഉം പോ ഇഞ്ഞ്പ്പോ നമ്മ കേറാനൊന്നുമ്പോവുല്ല കാലൊക്കെ കമ്പിയൊക്കെ ഇട്ട് സ്റ്റീലൊക്കെ ഇട്ടേക്കെ കമ്പിയൊക്കെ ഇട്ടേക്കെ ഒടിഞ്ഞട്ടേ ഒടിഞ്ഞട്ട് ഇഞ്ഞി അവിടൊന്നും കേറാൻവല്ല അവൊക്കെ കഴിഞ്ഞ് അ കത്തിക്ക്ര കഴിഞ്
ആഹ്
പിന്നെ വേറൊരു സ്ഥലത്ത് പോയി സിക്കന്ദർ മല അവിടെം സൂപ്പറ നല്ല വൈബ അവിടെ കൊരങ്ങനൊക്കെണ്ട് കൊരങ്ങൻ ഒരു സാധനം മൂളിൽക്ക് കേർറ്റാനൊന്നും സമ്മതിക്കൂല
ഏഹ് ഞങ്ങളിവിടെ ഇണ്ട് കൊരങ്ങനൊക്കെ എടക്കൊക്കെ വരും
കൊരങ്ങനന്നിട്ട് ഉടുപ്പുമേലൊക്കെ പിടിച്ച് വലിക്കും കയ്യിലെന്തെലും കണ്ടിട്ടുണ്ടെ ചുരിതാളാ പറുദ്ദേത്തേക്കെ ഇട്ട അതുമലൊക്കെ പിടിച്ച് വലിച്ച് കടിച്ചു വലിക്കും കൊടുക്കാ പാറുമ്പോ
ആഹ്
അങ്ങനത്തെക്കെ നല്ല നല്ല രസോ പാറ ഉള്ള സ്ഥലത്തൊക്കെ നല്ല രസോ പക്ഷെ വെള്ളത്തിന് വെള്ളത്തിന് ഭയങ്കര പ്രശ്നമായിരികും ലെപാറ കാരണം
ആഹ് അയ്ന് പ്രശ്നാണ് ഞങ്ങളെ എട്ത്തിവിടെ ക കാട്ണ്ട് അവിട്ന്നാ വെള്ളം
ആഹ് ന്നി പാറള്ള സ്ഥലത്തൊക്കെ പോയോടത്തൊക്കെ വെള്ളത്തിന് ഇത്തിരി പ്രശ്നമാകും
ആഹ്
ഒരു തങ്ങൾപ്പാറേ പോയപ്പോ പിന്നെ അവിടെ അരുവി പോലെ ഇങ്ങനെ വെള്ളം പോന്നുണ്ട് അതീന്നന് ഞങ്ങ വെള്ളവൊക്കെ കുടിച്ചത് കുപ്പീലെക്കെ എടുത്തത് അരുവീന്ന്ങ്ങനെ അരുവി പോലെ പാറേന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങണ് അത് എന്നിട്ട് നമ്മകുപ്പിയിലൊക്കെ പകർത്തി എടുത്തോണ്ട് പോന്നു മോളിലേക്കു കേറിയ ഭയങ്കര ദാഹർന്നു അവിടെച്ചെന്നു കുറേ കുടിച്ച് കുറെ കുപ്പിയിലൊക്കെ എടുത്ത് പോന്നു
ഉം
പിന്നെ കുപ്പിയൊക്കെ പെറുക്കി കേറാനും ഇറങ്ങാനും ഭയങ്കര പാടാ ഇങ്ങനെ കുത്തനെയുള്ള മലയാണേ
ആഹ് അതൊക്കെ പാടേക്കാരം
ആഹ് ആനമ്മളിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് അങ്ങനെയല്ല കുത്തനെയു ള്ള മലയാണ് അപ്പൊ നമുക്ക് ഇത്തിരി റിസ്ക്കാണ് കേയറാൻ
ഇവിടെ കുത്തന്നെയാണ് കേയറാനൊക്കെ ഭയങ്കര റിസ്കാണ് പക്ഷെ എല്ലാരും ഉണ്ടാവുബോൾ
അത് ഇത് അതെ കേറാൻ ഇത്തിരി റിസ്ക്കാണ് പക്ഷെ എന്നാലും നമുക്കൊരു ആ വൈബ് കാണുമ്പോം ഇങ്ങനെ ഓട്ടമിറ്റിക്കായി കയറിപ്പോവും മോ ആഹ് ആഹ പിന്നെ മുകളിലൊക്കെ ചെന്ന്നിന്നിട്ട് ആൾക്കാരിങ്ങനെ ഓരോന്നൊക്കെ കാണിക്കണ കാണുമ്പോ കൊതിയായിട്ട് നമ്മക്ക് കേറി നോക്കാം വലിഞ്ഞു പിടിച്ചു കേറും ഞങ്ങള് പോ ഞങ്ങള് പോയിട്ട് അങ്ങനെയാര്ന്നു ന്ന്
ആഹ്
എന്നിട്ട് കൊച്ച് ഇപ്പൊ ഇത്താനേട്ടാ പോയത് ഇത്താനായിട്ട പോയത അപ്പൊ ഇത്താടെ കൊച്ച് ഇപ്പോളും പറയും പേരകിടാവ് നമുക്ക് ഇഞ്ഞും പോവാ ഇഞ്ഞും പോവാ ആ മലയിൽ പോവാന്ന് പറഞ്ഞെ പോയത് പോയെടെക്കാ ന്ന്‌ പറഞ്ഞ്
ആഹ് ഇവിടെ അങ്ങനെ തന്നെ ഇപ്പൊ മഴ ആയതൊണ്ട് പറഞ്ഞേക്കൂല ആരേം
ഓ
ഹലോ
മഴയായതുകൊണ്ട് വിഴുക്കുംഒക്കെ പോയല്ലോ അല്ലേ
ആഹ അതുകൊണ്ട് പറഞ്ഞേക്കൂല ആരും ഞാൻ ഇവിടെ എടുത്താണേ കൊറച്ചുള്ളൂ ഞങ്ങളെ വീടിന്റെ അപ്പുറത്ത തന്നെ
അപകടം ഉണ്ടാവും ഇപ്പൊക്ക് കേയറിയാ നമുക്ക്
ആഹ് ഇന്നാളി ഞങ്ങള് എന്നോ ഒരു ദിവസം പോയിന്നു അപ്പൊ ഇന്റെ ഞങ്ങളെ എന്റെ അമ്മായിന്റെ കുട്ടി ട്ടീം ഇതേപോലെ എന്താ പാറമന്ന് ഉരുണ്ടു വീണീന്നു
അള്ളോ എന്തെങ്കിലും പറ്റിയോ എന്നിട്ട്
ഏഹ് ഒന്നും പറ്റിയതൊന്നുമില്ല
അള്ളോ
ചെ ചെറിയ സ്ക്രാച്ച് അങ്ങനെ ഉണ്ടാവല്ലേ
ആഹ് കുട്ടികളൊക്കെ കൊണ്ടുപോവുമ്പം സൂക്ഷിക്കണട്ടോ നല്ലോണം സൂക്ഷിച്ച് കൊണ്ട് പോണം എന്നാചാല് പാറയല്ലേ കൈവിട്ടാ നിലത്തേക്ക് പോകൂല്ലേ നമ്മള് ശ്രദ്ധിച്ചു പോണം എന്താന്ന് വെച്ച നമ്മൾ മോളിക്ക് കയറും തോറും നമുക്ക് നല്ല വൈബൊക്കെ കിട്ടും പക്ഷെ താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മളെ പൊടി പോലും കിട്ടൂല ഞങ്ങള് പോയോടുത്തൊക്കെ അങ്ങനെ ആയിരുന്നു ഒരു കുത്തനെള്ളതാണ് അത് തന്നെയല്ല ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ മറ്റേ സ്ഥലത്ത് കേറാനും റിസ്ക്കാണ് കൊറേ റിസ്ക് കിടുത്തിട്ടാണ് പോയതാന്ന് കൊറേ പാടോയിച്ച്ന്നാലുംഞങ്ങൾ കേറി മോളീ ചെ ന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറെ നേരം ഒക്കെ ഇരുന്ന് ഒരു നമ്മള അങ്ങാറ്റത്ത് എത്തുമ്പോഒരു സന്തോഷാണ്
അതെ പിന്നെ അന്ന്‌ പോരാൻ തോന്നൂല
അത് തന്നെ കേറി കേറി കേറി കേറി മോളിക്ക് എത്തുമ്പോ ഒരു നമുക്കൊരു ആ വൈബ്‌ലെത്തീന്ന് പറയ്മ്പാെ ഒര് സന്തോഷം വേറേണ്
അതേ അ കൊറേ ആൾക്കാര് വെരുംങ്ങെട്ട്
ആഹ് താഴത്ത് നിന്ന് നോക്കുമ്പാെ ആൾക്കാരിങ്ങെനെ മോളീ കെടെന്ന് ഓരോ കോമുക്കെക്കാണുമ്പൊ നമ്മളെ ത്തോടെ നടന്ന്ന്നൊക്കെ ആലോയ്ക്ക്യും പക്ഷെ എത്തിക്കഴിയുമ്പാെരു വൈബ് വേറേണ്
അതെ
ശരിയെന്നാട്ടാ ഞാം വിളിക്ക്യാട്ടാ
ആഹ് ന്നയ്ക്കോട്ടെ ഓക്കെ ന്നയ്ക്കോ